ഇപ്പൊ കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട്
എന്തൊക്കെ വർത്താനം സുഖല്ലേ
ആടാ സുഖാണ് പിന്നെന്തൊക്കെയാ ഞാൻ വീട്ടിലെ വീട്ടിലിങ്ങനെ കെടുക്കാണ് റൂമിയോ വന്നിട്ടെ നീ ഇപ്പൊ എവിടേള്ളത്
ഞാനിപ്പോ ഇങ്ങനെ എന്റെ ജോലി കഴിഞ്ഞ് ഇങ്ങനെ വരണേ എനിക്ക് ഇന്ന ഒരു വീട്ടിലായിരുന്നു ജോലി അപ്പൊ ഞങ്ങനെ ആലോിക്കനേക്കിപ്പോ ഞങ്ങനെ ആലോചിക്കന നമുക്കിപ്പ ഈ ജോലി ഇല്ലന്നുണ്ടെങ്കി നമ്മളൊക്കെ എങ്ങനെയാ പണം സമ്പാദിക്കും എന്നുള്ളും ഇതെങ്ങനെയാണ നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ പണം വേണല്ലോ അപ്പൊ പണം ഒരു ഒരു ജോലി ഇല്ലാതെ എല്ലാ എന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ വേണമായിരുന്നു അതില്ലാതെ അതെ അതില്ലാത്തൊര അവസ്ഥയിൽ എന്താണ് നമുക്ക് ഏറ്റവും നല്ലൊരു പണം സമ്പാദിക്കാനുള്ള മാർഗം എന്നുള്ളത് ജോലി തന്നെയാണ് കാരണം ജോലിയില്ലാതെ ഏർ ഒരു വ്യക്തി ഇങ്ങനെ നിൽക്കുന്നു വില ഉണ്ടാവില്ലന്നുള്ളത് കാരണം പണം ഉണ്ടെങ്കിലിൽ നമുക്കൊരു വെല ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു കാലമാണ് ഇപ്പ ഉള്ളത് അപ്പ എന്താ ചെയ്യോ ഏ ജോലിയ ജോലി എന്നുള്ളത് വളരെയ അത്യന്താപേക്ഷിതമായി ഒരു മനുഷ്യന് അ ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാന കാര്യത്തിൽ പെട്ടതാണല്ലോ ജോലി എന്നുള്ളത് ഏർ നമ്മൾ നോക്ക് എന്താണ് ജോലിയെ കുറിച്ച് എന്താണ് എനിക്ക് പറയാനുള്ളത്
അതെ അതെ ജോലിയെ കുറിച്ച് പറയുകയാണെങ്കില് നമുക്ക് പണം സമ്പാദിക്കാൻ പറ്റുന്ന മാർഗങ്ങളിൽ പെട്ടൊരു മാർഗമാണ് ജോലി എന്നുള്ളത് നമുക്ക് ഒരുപാട് മാർഗത്തിലൂടെ നമുക്ക് പണം സമ്പാദിക്കാൻ പറ്റും പക്ഷെ അതിൽ ഏറ്റവും സേഫ് ഏറ്റവും സുഖമായി അല്ലെങ്കിൽ ഏറ്റവും ഏ ഒരു പ്രയാസമില്ലാത്ത സുഖമായിട്ട് നമുക്ക് പണം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ഏ മേഖലയാണ് ജോലി ചെയ്ത് സമ്പാദിക്കുക എന്നുള്ളത് കാരണം ഇതില് നമ്മക്ക് പ്രയാസങ്ങള് കുറവാണ് നമ്മൾ ഒരു വ്യാപാരം നടത്തയാണെങ്കില് നമുക്ക് രണ്ട് സാധ്യതകൾ ഉണ്ട് നമുക്ക് നമ്മള് ഇറക്കിയതൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയണ്ട് ണ്ട് നമ്മള് ലാഭത്തിലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഒരി ഇതിൽ നമുക്ക് എന്താണ് ആ അതേ നമുക്ക് കിട്ടാനുള്ള സാധ്യത മാത്രമേ ഉള്ളു പിന്നെ എന്റെ ഒരാള് കോളി ചെയ്യുകയാണ തോന്നുന്നു താങ്കൾക്ക് ഒരു കുറച്ച സമയം സ പറ്റോ
അതെ തീർച്ചയായിട്ടും തൊഴിൽ എന്നത് ഒരു വ്യക്തിയൂടെ നമ്മള് തൊഴിലിനെ കുറിച്ചൊ പറ ണെങ്കിൽ തൊഴിൽ എന്നത് എന്തെല്ലാം ഏ വ്യക്തിയുടെ ഒരു ഉപജീവന മാർഗം മാത്രല്ല ഞാൻ കണ്ടരു ആത്മാഭിമാനത്തിന്റെ അടയാളമായിട്ടാണ് കാരണം ഏ സ്വയം പര്യാപ്തയുടെ ഒരു പ്രതീകമാണ് നമുക്ക് നമ്മുതായാ കാര്യങ്ങൾ ചെയ്യണംമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നമ്മുടെ അടുത്ത് പണം വേണം എന്നുള്ളതാണ് ആ പണ നമുക്ക് വേണെങ്കിൽ ആ ആ പണം നമ്മൾ ഉണ്ടാക്കണെങ്കിൽ നമ്മൾ എന്തേലും ജോലി ചെയ്യണം അങ്ങനെ ഏഹ രാജ്യത്തിന്റെ വികസനത്തിന്റെ ഒരു അടിത്തറാണല്ലോ എന്ത്ഈ ജോലി എന്നുള്ളതാണ് അങ്ങനെ ഓരോ ഓരോ വ്യക്തിക്കും നമുക്ക് ഉണ്ടാവുന്ന കൈയും അതുപോലെ തന്നെ പരിശ്രമം ഒക്കെ എന്താണ് സമ സമൂഹത്തിന്റെ ഒരു പുരോഗതിക്ക ഉപഭവിക്കാനുള്ള ഒരു അവസരമാണെന്ത് ഈ തൊഴിൽ എന്നുള്ളത് അത് അതിന്റെ ഒരു പണം പിന്നെ പണം വന്നത് അതിലൂടെ ലഭിക്കുന്നന്ന് മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ജോലി ചെയ്യുന്ന മനുഷ്യനാണ് എന്തേ കുടുംബത്തിനും അതുപോലെ തന്നെ സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിനടക്കം എന്തുന്നത് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിനടക്കം ശക്തി പകരണ്ട എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം ഏ ഒരു ഒ ആപ്ത്തവാക്യുണ്ട് അത് വളരെയധികം പ്രസിദ്ധമാണ് കാരണം കിഠിനാധ്വാനത്തിന് പകര വെക്കാൻ മറ്റൊന്നില്ല വാക്കുകൾ എന്താണ് ഈ ഒരു ആപ്തവാ എന്താണ് ജീവിതത്തില വലിയൊരു സത്യ കാരണം എത്ര പരിശ്രമം ഇല്ലാത്ത ഒരാളും വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം പരിശ്രമിക്കുന്നതിനെ വിജയിച്ചിട്ടുള്ളൂ അയ്ന് എത്രത്തോളം അവൻ പരിശ്രമം നടത്തിയ അതിനനുസരിച്ചുള്ള ഒരു ഫലമായിരിക്കും എന്ത് ചെയ്യുക അവന്റെ ജീവിതത്തിൽ ലഭിക്കും ള്ളതാണ്ഞ ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം വിദ്യാർത്ഥിയായാല ഒ പോ യാലും, അതുപോലെ തന്ന അധ്യപകനായാലും, ഇനി പോ ഡോക്ടറായാലും, ശാസ്ത്രജഞനായാലും, ഇ പോ തൊഴ മളാലും വിജയത്തിന്റെ അടിസ്ഥാനം എന്നുള്ള കഠിനാധ്യാനമാണ് നമ്മൾ എത്രത്തോളം ആ നമ്മുടെ ജോലിൽ എ ഇപ്പോളെ നമ്മളള് പരിശ്രമിക്കുന്നു അതിനനുസരിച്ചുള്ള ഒരു ഫലമായിരിക്കും നമുക്ക് അത് ലഭിക്കുംള്ളതാണ്